ആലെക്കും
വലൈക്കുംസലാം
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം അങ്ങിനെ പോണു
ആഹ്
എന്തങ്ങടെ വിശേഷൊക്കെ ഉം അല്ലല്ല ഞാന് വർക്ക് കഴിഞ്ഞ് മോനെകൂട്ടികാട് ങ്ങനെ വരിര്ന്ന്
അതെ എന്തവർക്ക്
ഞാന് എക്കൗൺസില് വർക്കയ്ണ്ട് മോന് സ്കൂള് വിടാനയപ വിടാനാകുപോഎറങ്ങല അപ്പോന്നിട്ട് കുട്ടിഅങ്ങന പിന്നെ വീട്ട്ക് വരല്ല ആഹ് ആഹ്
അതെ ആഹ്
ഉം എന്താ ഇങ്ങടക്കെ വിശേഷം
എന്താ നല്ല വിശേഷം ഹസ്ബന്റ് എന്ത‌യുന്നു
ഉം
ആഹ്
ഉം വേറെന്താ ചായകുടിക്കെ കയിനോ
ഇല്ലയ്ചായ കുടിച്ചിട്ടില്ല ഇന്നിപ്പോ ഫ്രീ ആയപ്പോങ്ങനെ ഇരുന്നതാണ് ഫോണ് മേ
ആഹ്
ന്ന്ലേസം തിരക്കാരുന്നു
എന്താ റിയോ ആഹ് ആവേറെന്താ
വേറെന്താ വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഇമ്മ ഇപ്പ ഞാന് ഹസ്ബന്റ് മോന് തന്നെ
ആഹ് ആഹ്
ഉം
ഉം
പിന്നെന്താ
പിന്നെ പിന്നെന്താ അങ്ങനെ പോണണ്ട്
എന്താ സൈകുന്നേരത്തിന് എന്താ ഫുഡൊക്കെ?
വൈന്നേരം എന്താ ചോറന്നെ വെക്കല്
ആഹ് ചോറന്നെ വെയ്
ഉം ആഹ് ചോറന്നേ
ആഹ
ഉ
ങ്‌ഹ് ഇന്ന് എന്തേയ്രുന്നു സ്പെഷ്യലോക്കെ?
ഇന്നൊന്ന് സ്പെഷ്യലന്നുല്ല ഇന്നലെ പിന്നെ വീടിരിക്കേർന്ന് ആരൂല്ല. ഞങ്ങളന്നെ ആഹ് വാടകക്ക് വന്നതാ
ആഹ്
വീട്മാറളും തെരക്കൊക്കായിട്ടേ സായനങ്ങള് കൊണ്ടോന്നക്കലും
ആഹ്
ഒറ്റ ഒരേ തെരക്കായിരുന്നു
ആഹ്
ഉം നേട്ടോക്കേ മാറി അപ്പോ അവര് പോവലും ഒക്കെ മൂന്നാലു തോണ്ടായിരുന്നപ്പേ ഇപ്പളാ ഫ്രീയായത്. ഉം വേറെന്ന് വേറെന്താ ഇങ്ങനെ പോണ് ണ്ട്. ഉം വീട്ട്ക്കൊ
എങ്ങനെ കേക്ക്ണില്ല. എന്താ ഇങ്ങള് പറയ്ണ്?
വീട്ട്ക്കൊക്കെ പോവലില്ലേ ചോയ്ക്കാ
ആഹ് ഇണ്ട് ഞാൻ ഇന്റെ വീട്ടിലായിയിരുന്നു. ഞാൻ ഇന്നലെ വന്നത് ഹസ്ബന്റെ വീട്ട്ക്ക്. പ്പോ മോനവുട്ന്ന് അല്ലാ എനിക്ക് മോന അവു ടിന്ന് സ്കൂള്ല് വിടാ. അപ്പോ ആഹ് ഞാന് എന്താ നിക്കാം പോവല്ണ്ട് അങ്ങനങ്ങ്‌ട്
ആഹ് ആഹ് അപ്പോ മദർ
എങ്ങനേ?
മദർസേ പോൺല്ലേ ചോയ്ക്ക
ഇല്ല മദ്രസ്സല് ചേർത്ത് ഇല്ല ഓൻ യു കെ ജി യിലാണ് പഠിക്ക്ണ് അപ്പോഅടുത്ത വർഷം മദ്രസ്സേ ചേർക്കാ കരുതിട്ട് ഇപ്രാവിശ്യം മദ്രസ്സേ ചേർത്തി ഉം
ഉം
ഉം ആഹ് ഇപ്പ ഒക്കെ നാട്ടിലാ. ഉപ്പാക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നുല്ല
അതെ ആഹ് ആഹ്
ഉം പിന്നെന്താ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ?
ആഹ് ആഹ് നിസ്കേരിക്കൊന്നും മാണ്ടപ്പോ അങ്ങനെ ഇരുന്നതാണ്
ആഹ്
ഉം ഉം മകള് ചെറുത് പോയിട്ടില്ല വെൽത് ഉം വെൽത് അഞ്ച് മണിയാകുമ്പക്ക് വെരും പിന്നെ മദറസേക്ക് പോവും.
ആഹ് മദ്രസ് വൈകുന്നേരാ?
ആഹ് വൈകുന്നേരം ഉം ട്യൂഷനും സ്കൂളും ഒക്കെപ്പാടേയ്റ്റേ
ആഹ്
സ്കൂള് പൂവും രാവിലെ ഏഴരയ്ക്ക് പൂവും. പിന്നേ ട്യൂഷ്യന് പൂവും. അതുകഴിഞ്ഞ് മദരസേക്ക് പൂവും
ആഹ്
അതോള് പൂവുല്ല. പത്താം ക്ലാസ്സിലാണ്
ആഹ് ആഹ് പത്താം ക്ലാസ്സിലായാൽ പിന്നെ ദൈവം ഉണ്ടാവില്ലല്ലോ
ആഹ് ആഹ് ചെറുത് പിന്നെ പോയിട്ടില്ല കൊണ്ടോവാൻ ആളില്ലാഞ്ഞിട്ട്
ആഹ്
ഉം
വേറെന്താ എന്നിട്ട്
വേറെന്താ അങ്ങനെ പോണു
ഉം
ഉം
പിന്നെ
വീട്ടിലാരൊക്കെ ഉണ്ടിപ്പോ
വീട്ടിൽ ഇന്ന് ഇപ്പോ ഞങ്ങള് നാല് മക്കള ഞങ്ങ
അതെ ആഹ് ആഹ് ആഹ് ഇവിടെ ആറുമക്കളാണ്
ആഹ്
നാല് നാത്തൂമാരുണ്ട് അവര് കല്യാണം കഴിച്ചു ഉം എന്റെ വീട്ടില് എട്ട് മക്കളുണ്ട് അഞ്ച് ആങ്ങളമാരുണ്ട്
ഉം
ഏട്ടൻ്റെ ഏട്ടത്തികളുണ്ട് അവര് അവര മക്കളും ഒക്കപാടായിട്ട്
ഉം
വല്യ കുടുംബ
ഉം
ഉം ബാപ്പയില്ല ഉമ്മ ഒണ്ട് ഉം ഉം പിന്നെന്താ സുഖാണോ ഉം പിന്ന
എങ്ങനെ
ന്നന്നെ വേറെന്താ ചോദിക്ക
വേറെന്താ നല്ലതന്നെ അങ്ങനെ പോവ്ണ്ട്
ആഹ് ടൂറൊക്കെ പോവല്ണ്ടോ
ടൂറ് പോവലൊക്കണ്ട്
ആഹ് ഉം
നാത്തൂന്ണ്ട് ഇവടെ നാത്തൂനും ഞാനും അങ്ങനെ പോവും
ആഹ് ആഹ്
ഉം ഞങ്ങളൊന്ന് ഗ്യാപ്പ്ട്ടിയാല് ഞങ്ങള് പൊറത്ത്
ഏഹ് നാൻ തുനാടു തന്നേ
അല്ല ഓള് വരും ഓളെ ഇപ്പോ ഓള്പ്പം ഇത് പോലെ മ കുട്ടിയളെ രണ്ടോട്ത്ത്ന്നും സ്കൂൾ പറഞ്ഞയക്കാൻ പറ്റിയ രീതിയിലാ ചേർത്തിയത് ഇവള് ഓള് എപ്പളും വരും അപ്പൊ പിന്നെ ഞങ്ങക്ക്പ്പ അങ്ങട്ടും ഇങ്ങട്ടും പോവൊക്കെ ചെയ്യാന് അങ്ങനൊക്ക ഓള് വരും
ആഹ്
അങ്ങനെ
ഏഹ് അങ്ങനെ ഭർത്താവിന്റെ പെങ്ങളാ
അതെ ഭർത്താവ്ന്റെ പെങ്ങള്
ആഹ് ഞങ്ങള് ആഹ് എടക്കൊക്കെ പോവും ആങ്ങളാരൊക്കെ വെരുമ്പോ ആങ്ങളാര് ഗൾഫിലാ മൂന്നാള് ഗൾ ഫിലാണ് രണ്ടാള് നാ ട്ടില്ണ്ട് അവരൊക്കെ വെരുമ്പോ കൊണ്ടോവുമ്പം അങ്ങനെ പോവും ഹസ്ബന്റിന് പിന്നെ ഒഴിവില്ലല്ലൊ കടയിലായത് കാരണം കടയിലാണെ സൂപ്പർ മാർക്കറ്റ്ല്
ആഹ
അപ്പ അത് കാരണം ഒഴിവും ഉണ്ടാവൂല്ല അപ്പൊ കൊറച്ചയ്സം കൊറച്ചയ് ഒഴിവു തന്നെയാണ് വീട്മാറലും തിരക്കൊക്കെ യിട്ട് സാധനങ്ങളും കൊണ്ടോവലും കൊണ്ടിര്ലും ഒക്കെ ആയി
ഉം
വീട് മാറുമ്പോത്തന്നെ ഒരു പണിയല്ലേ
ആ അതെ അതെ
ഉം മക്കൾ ഒതുക്കി വെക്കാനും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരേ തെരക്കയ്നി
ഉം
ഉം
മഴ ഉണ്ടോന്ന്?
മഴ ഇല്ല ഇവിടെ നല്ല വെയിൽ ആണ് ഇന്നലെന്നൊക്കെ നല്ല വെയിലാ
ഏ ഇന്ന് പണി ഉണ്ടായിരുന്നു ഇങ്ങട്ട്
ആഹ ഇവിടെ നല്ല വെയില ചൂടുണ്ട്
ഇന്ന് മഴയുണ്ടെനു ഇപ്പ ഉച്ച വരെ മഴണ്ടായിരുന്നു.
ആഹ് ആഹ ഇവിടെന്നും മഴ തന്നെ പെയ്തിട്ടില്ല. മഴക്കാല പറഞ്ഞാണ്ട് മഴയൊന്നുല്ല രണ്ടൂസം മുന്നേ രണ്ടീസം ഇങ്ങനെ ന്നല്ല മാണ്ടെ കാറ്റും മഴയൊക്കെ
ആഹ ആഹ
ഉം പിന്നെന്താ സ്വന്ത സ്വന്തയിട്ട് വീടൊക്കെ ഉണ്ടോ? സ്വന്തായിട്ട് വീട
ഓ ഞങ്ങക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇണ്ട്ണ്ട് ഞങ്ങള കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറു വർഷം കഴിഞ്ഞു ആ വീട് ആ ഒരു ടൈമിൽ പുതിയ വീട് വെച്ചതാ.
ആഹ ആഹ ഞങ്ങൾ പൈനാറ് വർഷായി. വീട് ഇതുവരെആയിട്ടന്നെല്ല
ആ
വീട്ടിൽ സൗകര്യ ഇല്ലാത്ത കാരണം വാടകക്ക് പോന്ന
ആഹ കൊറേ ഫാമിലി ഉണ്ടാവൂല്ലേ
ഏട്ടൻ ഇല്ല രണ്ടാളന്നെ ഒള്ളു
ആഹ
ഏട്ടനും പൈക്കുണു വേറെ വാടകക്ക് ആഹ അട് തന്നെയാണ് കുട്ടികൾക്ക് മദർസയ്ക്ക് പോവാത്തേന് ബുദ്ധിമുട്ടുണ്ട്.
ഉം
വേറെന്താ പിന്നെ
ഹലോ
ഹലോ
ഹലോ
ആഹ എന്താ കട്ടായി പോണെ റേയ്ഞ്ച് ഇല്ലാടെ റേഞ്ച് കമ്മിയ
ഹലോ
റേഞ്ച് കമ്മിയുണ്ടോ ആടെ?
ഹലോ
കേൾക്ക്ല്ലേ? ഹലോ
ആഹ് കേൾക്ക്ണില്ലാ
എനിക്കൊക്കെ ഇണ്ട്
ആഹ് കേക്ക്ണ്ട് പറയ്
ആഹ് അന്റെ റേഞ്ച് കമ്മിയാണോന്ന് ചോദിക്കാല്ലെ
ഇല്ലല്ല റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാരുന്നില്ല എന്താന്നെന്നറിയില്ല പെട്ടെന്ന് കേൾക്കാണ്ടായി
ആഹ് ആഹ് ആ പിന്നെ വേറെ എന്താ പിന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചോയ്ക്ക ചായ കുടിച്ചോ ചോയ്ക
ഇല്ല ചായുടിച്ചിട്ടില്ല ഇല്ലാ
ആഹ്
ഉം പിന്നെന്താ
വേറെന്താണ് വീട്ടിലെത്തിട്ടില്ലാ അതാ റേഞ്ചില്ലാത്ത
ആഹ് അങ്ങനെ പോവ്ന്ന്ണ്ട് ന്നായിക്കോട്ടെ ഞാ വിളിക്കണ്ട്
ആഹ് ശരി ശരി